ഹായ് ഹലോ
ആഹ് കേക്ക്ണില്ലേ
ആഹ് കേക്കുണുണ്ട്
ആഹ്
കൈ ജോലിയൊക്കെ കഴിഞ്ഞോ ജോലിയൊക്കെ കഴിഞ്ഞോ ആഹ് കഴിഞ്ഞു ജോലിയക്കെ കഴിഞ്ഞു ആരുന്നോ ആഹ് ഇവിടെ ചോറ് കഴിച്ചില്ല രാവിലെ കുറച്ച് താമസിച്ചാ കഴിച്ചേ അതോണ്ട് പിള്ളേർക്കൊന്നും വിശപ്പില്ല രണ്ടാളും വ്ടെ കളി വഴക്കും ഒക്കെ ആയ്ട്ടിരിക്ക്ന്ന്
അതെ
ഉം ആഹ് ഇനിയിപ്പോ കൊറച്ചിസത്തെ കലാശക്കൊട്ടല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ പഴയ പോലാവും ഒരാക്ക് ശനിയാഴ്ച തൊട്ട് ട്യൂഷനും തുടങ്ങുന്നുണ്ട് എ മൂത്ത ആക്ക് ആഹ്
എങ്ങനെ ഓഫ് ലെയ്നായിട്ടാ ഓൺലൈനായിട്ടാ
അല്ല ട്യൂഷൻ അടുത്ത വീട്ടിലാ കൊണ്ടു പോകുന്നേ
ആതെ
അടുത്ത വീട്ടിൽ കൊണ്ടുപോയി ട്യൂഷന് അടുത്ത ഒരു വീട്ടിലുണ്ട് ട്യൂഷൻ അപ്പ പിന്നെ നാലിലായതൊണ്ട് നമ്മള് നേരത്തെ ഒന്നും വിട്ടില്ല
ആഹ് ഹാ അല്ല ഒരു അഞ്ചിലൊക്കെ എത്തിട്ട്ന്നെ പറയണം പോലെ കുട്ടികളേനൊക്കെ ട്യൂഷൻ ചേർത്തിറ്റൊരു കാര്യ
ആഹ് ഞാൻ വിടില്ലായിരുന്നു പക്ഷെ എനിക്ക് വൈകുന്നേരാവുമ്പോ ഏഹ് ജോലിയുണ്ട് അപ്പം ഫാർമസി ജോലിയുണ്ട് അപ്പൊ എനിക്ക എപ്പഴും നൈറ്റ് ആയിരിക്കും അപ്പൊ ഞാൻ അതുകൊണ്ട് രാത് സ്കൂളും കഴിഞ്ഞ് വന്ന പഠിപ്പീര് നടക്കത്തില്ല ഞാൻ അഞ്ചമണിയാകുമ്പോ മോനെ സ്‌കൂളിന്ന് വിളിച്ചുകൊണ്ടന്നിട്ട് ഉടെനെ അങ് പോവും അപ്പൊ പിന്നെ അഉള്ളു അപ്പൊ അത് ഞാന അങ്ങനെ വിചാരിച്ച ചോണ്ടിരുന്ന അപ്പൊ ജോലി ആയപ്പോ പിന്നെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ട അവനും ഹോംവർക്ക്ക്കെ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കാനേ
ആഹ് ആഹ്
ഞായറഴ് ശനി ഞയറും ദിവസല്ലേ അവളെ നമ്മളെ കൈ കിട്ടത്തുള്ളൂ മറ്റേ രാവിലെ അങ്ങ് പോകും വൈകിട്ട് അവൻ വരുന്ന സമയ ആകുമ്പോ എനിക്ക് പോണം അതുകൊണ്ട് ണ്ട് പിന്നെ എന്തായാലും ട്യൂഷൻ ആക്കാന്ന് വിചരിച്ചു
അതെ ഈ നാല് വരൊക്കെ ബേസ് ഒക്കെ സെറ്റ് ആയില്ലേന്ന് നോക്കി യോകൊണ്ട്ട്ടോ എപ്പോഴും ഇങ്ങനെയ ഇപ്പൊ മാക്സിലാണെങ്കിലും അഡീഷൻ സ ബ്സ്ട്രേഷനും ടേബിളും കാര്യങ്ങളൊക്കൊന്നെ അപ്പൊ പ്രോബ്ലെങ്ങൾ
ആണ് ആണ് മാക്സ് ആൾക്ക് ഈ ആന്നെ മാത് ക്സ് ആൾക്ക് ഈ ഈസി ആയിട്ട് ചെയ്യും പക്ഷെ മലയാളം അങ്ങോട്ട് അറിയം കാര്യങ്ങള് എഴുതാന അങ്ങോട്ട് നല്ല ഇതാകണില്ല അക്ഷര തെറ്റുകൾ ഒരുപാട് വ
അതെ അക്ഷരങ്ങള് അതി ഒന്നുകൂടി ഇങ്ങനെങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊടുത്താൻ മതി ഇപ്പൊ ഞാന അങ്ങനെുണ്ടായി എട്ടില പഠപ്പിക്ക്മ്പഴേ എട്ടിൽ ട്യൂഷൻ പഠിപ്പിച്ചർന്നേ അപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഈ ഇംഗ്ലീഷും അതുപോലെ ഹിന്ദിയൊക്കെ വായിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടർന്നീ കാരണം അവർക്ക് ഈ കൊറോണ ടൈമ ഒക്കെ ആകുമ്പോ ആവണ ടൈമില് ഇവർക്ക് ഇത് കിട്ടിയിട്ടില്ല അത്രേ ബേസും അതായത് നമുക്ക് ഇങ്ങനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കൂല്ലോ അത് കിട്ടാത്തന്റെ കൊഴപ്പാന്നാ പറഞ്ഞത്
ആണ് ചില കുട്ടികൾക്ക് അതൊന്നും ഇല്ല വായനയും കുറവല്ല മുമ്പ് നമ്മുടെ കാലത്തെ വായനകൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക ഇല്ലല്ലോ പുസ്തകങ്ങൾ വായി യിക്കാൻ വല്ല്യ മടിയ ഫോണിൽ അത്ര നേരം വേണമെങ്ക അവരൊക്കെ നോക്കിയിരിക്ക പുസ്തകം വായി എന്നുള്ള വലിയ മടിയ സ്കൂളിൽ നിന്ന് എപ്പോഴും പറഞ്ഞു വിടുന്ന കാര്യവും അവർക്ക് വായനശാലന്ന് പുസ്തകങ്ങള് കൊടുക്കും അവരുടെ സ്കൂളില് അവിടുന്ന് കൊടുത്തിട്ടും കൊടുത്തിട്ടും പറയുന്നത് വായിക്കുക വായിക്കുക വായിക്ക വായിക്കുകന്ന് പക്ഷെ അത് ഒട്ടുമിക്കിയ കുട്ടികൾക്കും ഭയങ്കര മടി വിടെ അവനും വായിക്ക് പണ്ടൊക്കെ നമുക്ക് പുസ്തം കിട്ടികഴിഞ്ഞാ അതില കഥകളൊക്കെ വായി ച് വെക്കേഷൻ ആകുമ്പഴേ കഥകളൊക്കെ വായിച് ഇവിടെ പുസ്തകം കിട്ടിട്ട് ചുമ്മാ പടംവും നോക്കിട്ട്ങ് അടച്ച വെച്ച് അവർക്കൊന്ന് വായി ക്കാനുള്ള താല്പര്യം ഇല്ല
ന്യൂസ് പേപ്പർ വരുത്തണ്ട് ച അങ്ങനെ വായിച്ചാൽ മതി ഇംഗ്ലീഷും മലയാളൊക്കെ
ആഹ അതൊന്ന് വായിക്കാ അവർക്ക് വായി നമ്മളിരുന്നാ ഇരിക്കും അല്ലാതെ കണ്ട് നമ്മളൊ ഒരു കഥ കാണുമ്പോയ്യ അതിനകത്ത് എന്തുവാ സംഭവം അങ്ങനെ അത് വായിക്കാം അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ കൊടു കേട്ടോണ്ടിരിക്ക എന്നല്ലാതെ അവർക്കത് വായിച്ച് മനസ്സിലാക്കണ എന്നുള്ളരു താല്പര്യം ഇല്ല പക്ഷെ ഫോൺ കിട്ട കിട്ടി കഴിഞ്ഞ ഏതൊ
ഒരര മണിക്കൂർ പഠിക്കാരിത്തി വിചാരിക്കാ അത് കഴിഞ്ഞാ ഏ ആഹ അല്ല അമ്മമാര് അവര് അരമണിക്ക് ഇരുന്ന് കൈഞ്ഞ ഫോണ് തരാന്ന് പറഞ്ഞ ചിലപ്പോ ഇരുക്കുണ്ടാവ പക്ഷെ അവരെ മൈന്റിൽ മൊത്തം ഫോണ് തരണം എന്നുള്ളൊരു ഇത് മാത്രേ ഉണ്ടാവുള്ളൂ അല്ലാടെ ഈ പഠിപ്പ് ഉണ്ടാവില്ല അതൊക്കെയാണ് ശെരിക്ക് വരുന്ന പ്രശ്നങ്ങളേ
ണ് നമ്മള വെച്ച് ജോലി തീരട്ടെ ആഹ ഒത്തിരി തീരെ ജോലി തീരട്ടെന്ന് പറയുമ്പോ അതാ ഫോണ അങ്ങത്തെ കണ്ടോ കാർട്ടൂൺ കണ്ടോ അമ്മ അത് വരേയ്ക്കും പെട്ടെന്ന് തുണി കഴുകിട്ട് വരാന്ന് പറയുമ്പോ അനങ്ങാതിരിക്കും ആ അമ്മളെ എളുപ്പം അതാണെന്ന് വിജാരിച്ച് എല്ലാരും ചെയ്യ്ണ്. അപ്പൊ ഞാനാണെനും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റമതാ.
ശെരിക്കും.
അങ്ങനെ ഇരിക്കും കഴിക്കാനാണെങ്കിലും. കഴിക്കാനാണെങ്കിലും ഇപ്പം എളുപ്പമാർഗം അതാണ്. ആണ് കഴിക്കാനാണെങ്കിലും ഇളയാളെ കഴിപ്പിക്കാ എളുപ്പം മാർഗ്ഗം അതാ അതാവുമ്പോ അതി നോക്കിയിരിക്കും.
ഇവ്ടെ ആദ്യമൊന്നും കൊടുത്താർന്നില്ല എല്ലാവരും ചീത്തറിയും അമ്മയും ഞേട്ടന്മാരൊക്കെ ചീത്തറിയും. പിന്നെ ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്നും കഴിക്കാണ്ടിരിക്കുംമ്പോ. അതായത് വെശന്നാലും അവൻ കഴിക്കില്ല അങ്ങനെ ഇരിക്കും അപ്പൊ പിന്നെ ഫോൺ അങ്ങട് കൊടുക്കും. അപ്പ കഴിക്കും എന്നിട്ട് ഫോ ആ കഴിഞ്ഞ വേഗം വാങ്ങും പക്ഷെ. അങ്ങനെ ചെയ്യരുത് ഇത്രെ ബ്രെയിൻന് കംപ്ലയിന്റ് ആണൊന്നൊക്കെ പറയണ്ട്. അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അവർ അറിയണില്ലല്ലോ.
അറിയിന്നില്ല ഞാനും കാണിക്ക്ന്ന പ്രധാനപ്പെട്ട കുറ്റാതാ രണ്ടാളും കൂടി ഇരിക്കുമ്പഴത്തേക്കും ഫോണം കഴിക്കത്തില്ല വാതൊറക്കാതിരിക്കുന്നു ഫോൺ വെച്ചൊട് അതി കണ്ട് അതിലങ്ങ് ലയിച്ചിരിക്കുമ്പോ എത്ര ഉ ഉരുള വായിൽ കൊട്ത്താലും അവരറിയ്ന്നേയില്ല. കഴിക്ക കഴിക്ക കഴിക്ക മതീന്ന് പറയുന്ന ഒരു പറയത്തില്ല അത് ന്ന് ഓഫാകുമ്പളാണ് അവര് മ തീന്ന് പറയുന്നെ അല്ലെങ്കി ങ്ങനെ മുഖം വെട്ടിക്കും വേണ്ട അങ്ങനങ്ങ് ശ്രദ്ധി ച്ച് നമ്മള് വിചാരിക്കും ഓ വയറ് നെറയുന്നുണ്ടല്ലോ പക്ഷെ അവന്റെ മനസ്സ് നെറയുന്നില്ലെന്ന് നമ്മള് അറിയുന്നി ഞാനിന്ന് കാണിക്ക്ന്ന പ്രധാനപ്പെട്ട കുറ്റതാ. ഇപ്പൊ ആഹാരെട്ക്കുമ്പോ ചോദിക്കും ഫോണ് തരോന്ന്.
അതെ.
അതും അങ്ങനെ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ നോ നോക്കിക്കൊണ്ടിരിക്കുവ. ക്ഷേ ആള്പ്പം അത്ര വെല്ല്യെ വാശിയില്ലെങ്കിലും അതാ വന്ന്ട്ട് ചോയ്ക്കും എടക്ക് ചോദി
ഉം ഇബടങ്ങനെ ഒന്നുല്ലെങ്കി ടി വി വേണം അല്ലെങ്കെ ഫോണ് വേണം അല്ലെങ്കി കഴിക്കില്ല അങ്ങനൊക്കെള്ള തായാണ്. എന്താ ചെയേണ്ടത്? ക്ക്യു അറീണില്ല.
അത് നമ്മള് ഇനി സ്കൂളിലോട്ടൊക്കെ പോവുമ്പോ കൊറ ച്ചൊക്കെ മാറ്റം വരോന്ന് വിചാരി
ആഹ് ഇപ്പ അഗൻവാടിക്ക് പോയ്ര്ന്നപ്പോ അങ്ങനെയായിര്ന്ന്ട്ടോ കുട്ട്യേൾടെ കൂടെക്കിര്ന്ന്ട്ട് ഭക്ഷണം കഴിക്ക ഒറ്റക്കഴ്ക്ക അങ്ങനെ ചെയ്താറ്ന്നു. ചെയ
കാരണം എല്ലാവരുണ്ടല്ലോ അപ്പൊപ്പ അങ്ങനെരിക്കും ഇത്പ്പൊറ്റക്ക്യുല്ലേ? അപ്പൊ നമ്മളെട്തെന്തും നടക്കും ചെയ്യും.
ആന്ന് അത് പറ്റും അതാ അവർടൊരു വിചാരം അമ്മാ അച്ഛന്മാരര് ത്ത് നടന്നിലെങ്കി അമ്മമാരെട്ത്ത അവർടെ വാശീം ദേശ്യൊക്കെ നട
ഉം. അങ്ങനെ ന്ന് ടീച്ചർ പറിയും ആഹ് ടീച്ചർ പറയുട്ടൊ അവടെ ചെന്നഴിഞ്ഞാല് ഈ കുട്ടി ഒരു കൊഴപ്പുല്ല അത് പാവം കുട്ട്യാണ് പറയും. വീട്ട്ല് വന്നോക്കണ്ടെത് അല്ല കണ്ടാലവ അങ്ങനെണ് ഭയങ്കരൊര് വിനയം പോലെക്കെ കാട്ടി പക്ഷെ വീട്ടില് വന്ന നല്ല ചേച്ചീനൊക്കെ തല്ലാ അങ്ങനെക്കൊരു സ്വഭാവാണ്.
വീട്ടില് ടീച്ചറ റിം ഇവട്ന്ന് അംഗലവാടി പോകണം വരെ പോകാൻ വഴക്കാര് പക്ഷെ അവ്ടെ കൊണ്ട് ണ്ട് ആ വാതിൽ കഴിഞ്ഞഴിഞ്ഞാ അവടെ അടങ്ങിയിര്ന്നോളും. ടീച്ചർ പറയുന്നെ ഇവടെ വന്നാ ഒരു പ്രശ്നുല്ല നിങ്ങളായ് വിടാൻ മടിക്ക്ന്നത്. അവന് ഇവടെ വന്നാ യാതൊരു വഴക്കുല്ല പക്ഷെ ഇവടന്നണ്ട് കൊണ്ടാക്ക്ന്ന പാട് നമ്മക്കേ അറിയത്തൊള്ളൂ.
ആഹ് അത് ശര്യാണെ അവ്ട്ന്ന്ട്ട് വെരുമ്പോ സങ്കടം എന്തൊക്കെ കാട്ടല്ച്ചിട്ടാ.
ആഹ് കുളിക്കാൻ വിളിച്ചാ വരത്തില്ല ആണ് കുളിക്കാൻ വിളിച്ചാ വരത്തില്ല പാന്റ് മാത്രേ ഇ ട്ടോണ്ടെ പോവത്ത്ള്ള് ഷോട്സൊന്നും ഇടത്തില്ല. ആഹ് ഇവടെ പാന്റ് പാന്റേടൊള്ളെനി ക്ക്യും പ എനിക്ക്യും എത്ത അതും മഴയായിട്ട് കൊറെ പാന്റ് വല്ച്ച് കേറ്റി പാന്റേട ത്തൊള്ളൂ മൂത്താള് പാന്റ് ട്മ്പോ ഇയക്കും പാന്റ് വേണം പാന്റല്ലാതെ വേറൊന്നുടില്ല രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മഴയാണെചൂട് സമയത്താണങ്കിലും പാന്റ് ഷർട്ടും ഇട്ടൊരു കോട്ടും കൂടെ അയ്ന്റെ പൊറത്തൂടെ
അതെ ടീച്ചറ് ന്ന്ട്ട് ഒര് പ്രാശ് റ്റും പറയാണ് പാന്റ് ഇവനും പാന്റ്ട്ട്ട്ടാ പോവെ പാന്റ്ട്ട് പോവുമ്പോ
പാന്റ് ആഹ് പാന്റിട്ട് പോകുമ്പോഅവരെ മൂത്രം ഒഴിപ്പിക്കാനൊക്കെ
ആഹ് ബുദ്ധിമുട്ടാണ് അപ്പൊ ടീച്ചർ ഒരീസം ഇബനോടെന്നെ പറയെത്രെ രക്ഷിക്കെ ഇഞ്ഞി മുതല് പാന്റിട്ട് വരരുത് ട്ടോ വന്ന് കയിഞ്ഞാല് ഇങ്ങനെ ഒഴിക്ക പെട്ടെന്ന് ബെൽറ്റൊക്കെ ഇട്ട്ട്ടാ പോണതെ ബെൽറ്റൊക്കെ ഇട്ടട്ട് പെട്ടെന്ന് ഊരാനും പറ്റണില്ലാ തോന്നണെ ആഹ് അപ്പൊഞ്ഞിങ്ങനെ ഇടരുത് ട്രൗസർ ഇട്ട്ട്ടേ വരാവൂ എന്ന് പറഞ്ഞടക്ക അപ്പൊ ഇന്നോട് ഒരീസം ഞാൻ പാന്റ് ഇടുമ്പോം അവൻ പറയാണ് അമ്മാ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ട്രൗസർ ഇട്ട് വന്നാ മതി ചീച്ചി ഒഴിക്കുമ്പോ പറ്റണില്ല എന്ന് പറഞ്ഞുന്ന് പറഞ്ഞു അപ് പ്പോ ഞാൻ പറഞ്ഞു ഞാൻന്നോട് പറയാറുള്ളതല്ലേ പറഞ്ഞപ്പം അവൻ പറയാ ഇനി ട്രൗസർ മതിന്ന്
അതാ ഇവിടാണെങ്കിലോ? അത് നമ്മ അവര് പറയില്ല ജീൻസിന്റെ കൂട്ടത്തെ് ഷോർട്സൊന്നും നിക്കറെന്നും ഇ ത് എടുക്കട്ട് വിടത് ലാസ്റ്റക്കൊള്ളത് അതാമ്പോ താഴ് മൂത്രം ഒഴിപ്പിക്കാനായി ഞങ്ങക്ക് എളുപ്പ അതാ അങ്ങനൊക്കെ പറഞ്ഞാ വിടുന്നെ ഒരാളാണെങ്കി പാന്റ് വി അതിന് പകരമായിട്ട് അവിടെ നിക്കറിട്ടോണ്ട് പോയാലും ഇടെ വീട്ട് വരുമ്പോ ഉടനെ മേല് കഴികീട്ട് ഉടനെ പാന്റിടും
ഉം
ഉം വീട്ടിലിടുന്ന സൈസ് പാൻറ് ഉണ്ടല്ലോ അതേലെ പാന്റ് അതും താഴ്ത്തി ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്ന് പാദത്തെ മുട്ടിച്ച് കെടക്കും ഇച്ചിരി പൊക്കിയൊന്നും വിടത്തില്ല
ഇട്ട് കാണണ ട്രെന്റെക്കെ മോളിക്ക് കേറിക്കണതാ ഇവർക്ക് ഇവര് ചെറുതല്ലേ ആയി വരുന്നല്ലേള്ളൂ അതാ തോന്ന ന്നുണു ഇന്നോട് പറയാ മ്മാ അത് നല്ല വലുതല്ലേ വല്യ പാന്റാ വേണ്ടി പറയും ചിലപ്പോ കുറച്ച് കുറച്ചങ്ങട്ട് നീങ്ങ്യാലേ ആഹ് എല്ലാവരും പ്പോ ഒരേ ടൈപ്പ് ഉള്ള ആളുകളാണല്ലേ
ആണ് ഞാൻ വിചാരിച്ച് ഇവിടെ മാത്രേ ഉള്ളെന്ന്
ആഹ് ഞാനും അതെ
പക്ഷെ നമ്മള് പുറത്തോട്ടൊക്കെ പോയിക്കഴിഞ്ഞാ വല്യ വല്യ ആൾക്കാരാ ഷോർട്സൊക്കെ ഇട്ടൊണ്ട് നടക്ക തന്നെ കൊച്ചു പിള്ളേര് വല്യ പാന്റും ഇട്ട ഞാൻ പറയും ഞാനും പ ഞാ ഇങ്ങന കൊണ്ടോഉമ്പോ കാണിക്കും ദോണ്ടെ കണ്ടോടാ ഒരു മാമനവിടെ ഷോട്സിട്ടോണ്ട് നടക്കന്ന് ആഹ് മാമനെന്ത് വണ്ണോണ്ട് ട്ടേണ്ട് നടക്കുന്നുണ്ട് നീ ഇത്രയും കുഞ്ഞായിട്ട് നീ എന്തിനാ ഈ വല്യ പാന്റിട്ട് നടക്കുന്നെ നടക്കുന്നെ നാണക്കേടാന്നൊക്കെ പറയും പക്ഷെ അവര് വീട്ടി വന്നന്ന് പിന്നേ പറയും പാന്റ് മതി പാന്റ് മതി
അതെ അവരുടെ ലോകം അങ്ങനെയരിക്കും ചെലപ്പോ കുട്ടികളാരെലൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ട്ണ്ടാവെ അതാവോ ഓരെ മൈന്റിൽ നിക്കണ്ടാവാ
ത് പാന്റ് മേടിച്ചതന്നെ ഷോർട്സ് ഒന്നും വേണ്ട പാന്റ് മതി അതിഷ്ടപ്പെട്ട നമ്മടെ കു നമ്മടെ കുട്ടിക്കാലത്ത് അഭിപ്രായം പോലൊന്നും പാന്റ് മതി ഷർട്ട് ഇന്നത് വേണം സ്കൂൾ തൊറപ്പിന് തുണിയെടുക്കാൻ പോയപ്പം കൊണ്ടുപോയപ്പം സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ ബാഗ് വേണം
അങ്ങനെ നമക്കങ്ങനെ ഒന്നുണ്ടാവല്യ എന്താ തെർണെച്ചാങ്ങ അത് വാങ്ങിടാ അങ
അത് വാങ്ങി ഞാൻ നമ്മടെ കൂ ളൊറപ് പ്പ്ന്റെ സമയം ഇത് പോരാത്തെന് ഡോറാ ബുച്ചിയുടെ ബാഗ് അത് ഇത് എന്താ ക്കെ അഭിപ്രായങ്ങളാ സ്പൈഡർമാന്റെ ബോട്ടിൽ ആമ്പിള്ളോരാണെ ആഹ് കാർട്ടൂൺ അത് ഫോണ് കണ്ട് ഓരോന്ന് പഠിച്ചു വെച്ചേക്കാ ഓള ഇവിടെ രണ്ട ആമ്പിള്ളേരായാണ്ട് കിന്നപ്പ അതാ അവിടെ ചെന്നപ്പം സ്പൈഡർമാന്റെ ബോക്സ് സ്പൈഡർമാന്റെ ബോക്സ് കണ്ടപ്പം സ്പൈഡർമാന്റെ ബോക്സ് എറൈസറ് സ്പൈഡർമാന്റത് എല്ലാം ഓരോന്നൊക്കെ നോക്കി വെച്ചേക്കുവ ചെറിയ അത് നമുക്ക് അത്ഭുതം തോന്നി ചെറിയവൻ ആഹ് ചെറിയും വരെ ചെറിയ മൂ ഇയാൾക്കെ നാല് വയസേള്ളു ആള് വരെ കണ്ടുവെ ചേക്കും അത് മതി പിന്നെ എന്തൊക്കെയോ ഫോണിൽ കണ്ടവരോന്നൊക്കെ എന്നോട് പറയുന്നുണ്ട ഞാൻ പറഞ്ഞ അതൊന്നും വിടില്ല
അതെ
പറ്റിക്കാനും പറ്റില്ല ഇപ്പോഴത്തെ പിള്ളാരെ നമുക്കേ
എന്റെ കുട്ടികങ്ങ ഇപ്പ തന്നെ വേണക്കീ പറയും കടല് നിന്നിട്ടെ ഇപ്പ തന്നെക്ക് വേണം പറയും അങ്ങൻത്തൊരു സ്വഭാവ ന്നാ വിളിക്കേണ്ട്ട്ടോ അതെ
ആഹ്
ന്ന വിളിക്കീട്ടാ
ആഹ
ഹലോ